ഹലോ ആഹ കേൾക്കണ്ട് മഴ ണ്ട ടെ എന്താ ജർഞ്ഞെ എ എ അ അവിടെെ ചെറുതായിട്ടി ചാറിയ അപ്പൊ ഞാ ഉള്ളക്ക് പോയി
ഏ അ ശരിബടെ നല്ല വെളിച്ചാ
ആഹ മഴ ഇതാ പിന്നെ ഇങ്ങനെ ഈ സീറ്റിമ്മക്ക് വെള്ളം വീണാലെ അറിയില്ല സൗണ്ട്ങ്ങനെ ഒരു ഇതാണല്ലോ
ആ ആ അഹ് ശരി പിന്നെ ഞമ്മളിങ്ങനെ എന്താ പറയാ ടൂർ ആവോണ്ട് പ്ലാൻ ചെയ്തല്ലേ ഇനി എന്തായി അത്
എന്തായി പിന്നെ ആര ഒരു വിവരം കിട്ടിയില്ല പിന്നെ മയക്കേ ആയിലേ ഇഞ്പ്പോ മയയത്ത് നടക്വോ
മഴയത്ത് അത് റിസ്കാണ്ലെ
റിസ്ക്ക ആണ് കൊറച്ചൊന്ന് മഴൊക്കൊ ഒന്ന് ഒഴഞ്ഞിട്ടല്ലേ നല്ലതാ ആ ഇനിയിപ്പോ ഈ പൂട്ടുണ്ടാവ ലോ ഓണപ്പൂട്ട് ആയി തുടങ്ങീല്ലേ ആഗസ്റ്റില് അപ്പഴൊക്കെ പറ്റൂലേ അപ്പ കേക്കൊ ന്ന് പ്ലാൻ ചെയ്താലോ
ആ അപ്പക്കെ എല്ലാരും ഉണ്ടാവാ അപ്പൊ ങ്ങനെ അങ്ങെ ഗ്രൂപ്പല് ഒന്ന്
ആ അപ്പൊ പിന്നെ സ്കൂള്ന്ന് കൂട്ടി ഇതാവുമ്പോ നമുക്ക് നല്ലതാണല്ലോ തൊടക്കത്തിലെന്നെ പോണം
അത തൊടക്കിതിലെന്നെ പോണം എന്നന്നാലേ കയുള്ളൂ
ലാസ്റ്റിക് ഒന്നും വെക്കണ്ട ലാസ്റ്റിക്ക് ഒക്കെ വെച്ചാ പിന്നെ നമ്മള് ക്ഷീണം പറ്റും
പിന്നെ പറഞ്ഞാല് അയ്ന് അ പോത്തനീനെഓരോരോതാർക്ക് വയ്യായിക്കായിട്ട് അങ്ങനേും വരും
ആ ആ അല്ലെ സ്കൂള് പിന്നെ സ്കൂള് തുറക്കണ ക്ഷീണൊക്കെ വരുമ്പളേ സ്കൂള് തുടക്കത്തിലാ നല്ലത് നമുക്കൊന്ന് ഗ്രൂപ്പിലൊക്കെ ഒന്ന് പറഞ് നോക്ക
ആ അതല്ലെ എവിടുക്കാപ്പൊ പോവാ നല്ലത്
എവിടക്കാ രണ്ടു ദിവസം നിക്കാൻ കണ്ടങ്ങട്ട് പോയാലോ
ആ അത പൊളിക്കും രണ്ടീസങ്കിൽ രണ്ടീസം ഒന്ന് അടിച്ചു പൊളിച്ചാലോ
ഏതായാലും അ അങ്ങനത്തൊക്കെ തന്നെയല്ലേ വീട്ടില് ആ വീട്ടിൽന്നെ ഇങ്ങനെ ഇരുന്നാല് അതൊരു രസാഅല്ല നമ്മക്ക് അതന്നെയല്ല ഉള്ളൂ ഇങ്ങനെ
വയനാട് ആ മറ്റേ മക്ക വീടൊക്കെ എടുത്ത് കൊടുത്താ എടുത്ത് ആ വീടൊക്കെ കണ്ടിനോ ഇയ്
ഏത് ഏ ഏ ആഴെ കണ്ടട്ടില്ല
ആ അവിടെക്ക ഒന്ന് ആ വീടൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്ന്ന് പറയുന്നു ഓരോരുത്തരും പോയോലൊക്കെ ആ അവിടന്ന് എന്റെ ആൽവാസി പോയിന് ഓലെപ്പോ പെര്ന്ന ക്ക്‌ ഓല ഫ്രണ്ട്സ് ആള് ഒന്നായിട്ട് എല്ലാ വീട് ഒരേ പോലെ മുറ്റോം ചെടികളും ഒക്കെ ഒരേ പോലെ ആയിരുന്ന് പോലെ താക്കോല് കൊടുക്കല് കഴിഞ്ഞിട്ടുള്ളൂ അന്നൊ ഒരു അൻപത് വീടിന്റെ നമ്മളെ എന്താ പറയാ സമസ്ത അൻപത് വീട് സമസ് തന്റെ ഒരു അൻപത് വീട് കൊടുക്കലുണ്ടേനല്ലോ മുസ്ലിം ലീഗിന്റെ ഓ ആ ഓല് ത്ത മേബി താക്കോൽദാനം കൊടുക്കല് അതൊക്ക എന്നൊക്ക ആ ഏത് ആ പങ്കെടുക്കാൻ കഴിഞ്ഞന്നൊക്കെ പറഞ്ഞു
ഏ ഏ അയ്‌ന് വീടിന്റെ ഉള്ളക്കൊന്ന് കേ കാ ആ അങ്ങനൊന്നും പറ്റുലല്ലോ അവിടനിന്ന് ആ ആ വീടിങ്ങനെ പുറമെ നിന്ന് കണ്ണ് കാ കാണല്ലേ ഒരേ പെയിന്റ് ഒരേ അങ്ങനെക്കരല്ലേ
ആ നല്ല രസവും കാണ നമ്മള് വീഡിയോസിൽന്നെ ഇത്രയും യൂട്യൂബേഴ്സിന്റെ വീഡിയോസിലൊക്കെ നമ്മള ഇങ്ങനെ കാണണ്ണ്ട്
ആ ആ കണ്ടീനി പിന്നെ ഒരു ഇസ്ലാമിക് സ്സ്റ്റടിപറഞ്ഞോണ്ട് ഒരു ഗ്രൂപ്പ്ണ്ട് അതില് കണ്ടിനി ഒരു വീഡിയോസ് ആല് തക്കോ അയിന്റെ ആ ഒരെ രണ്ട് താർത്തുണ്ട് അപ്രോ ഇപ്പറും മുന്നിൽ അങ്ങനെ ഏക് കൊണ്ടാല്ലേ വീട് ആ ആ നടൂട റോട് ഉം ആ ആ ആ അത് അവിടെല്ലല്ല കേ കേറ്റിയത് വേറെ സ്ഥലത്തല്ലേ
പക്ഷെ ആ പ്രദേശത്തൊക്കൊക്കെ പോയിന്ന് പറഞ് അപ്പോ ഇങ്കെ
ആ ആ ആവിടെക്കൊന്നായിട്ട് നേരന്ന അവിടക്കൊക്കെ പോ അതൊക്കെ അങ്ങനെ തന്നെ ഇക്കാരല്ലേ ഇപ്പോഴും
പിന്നെ ആ കുറച്ച് ഭാകക്കൊളൊള്ളു അവടെ അതേപോലെ തന്നെ ബാക്കിക്കെല്ലേ പോയത്
ആ ആ ഇപ്പോ അവിടെ സ്കൂൾഇന്തൊക്കെ ഉണ്ടാവല്ലേ തുടങ്ങീണ്ടാവിലേല്ലേ
ഇല്ല അവിട ഞ്ഞി തുടങ്ങൂലല്ലോ ഉം അയിന്റെ പകുതി ഭാഗം പോയില്ലേ എന്ത് രസ് പല സ്ഥലങ്ങളെ ഇനി വീഡിയോസിലൊക്കെ ആ പൊഴയും ഇതൊക്ക ഒഴുക്ണതും
ആ സ്കൂളിന്റെ ബേക്ക് കൂടല്ലാഇഞ്ഞോ ആ തോ ഇത്ണ്ടായിന് ആ നല്ലഒര്
നല്ല രസല്ലേ ആ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലെ ഇപ്പ ആണെങ്കിലും അവിടെ വയനാട് ആ അകേ ഒരു മൊട്ടടിച്ച മാതിരിക്കായി
ആ ആ ഏതായാലും ഓരോര് ഇതിന്റെ
ഓരോരോ രീതി നമ്മക്കുള്ള ഓരോരോ പരീക്ഷണങ്ങളാണ് നമ്മക്കുള്ള ഓരോ മുന്നറിയിപ്പ് പടച്ചോൻ തരുവാണ് എന്നാല ഞമ്മൾക്കതക്കെ മനസ്സിലാ
എന്നാലേ അപ്പൊ നമ്മള് എല്ലാരും നല്ല തില് സങ്കടംന്നൊക്കെ ആയി പിന്നെ നമ്മള് മറന്നില്ലേ ഒരു വർഷ ആയ്
ഏ ഒരുവർഷല്ലപ്പ അത് അതിപ്പ ഏതനി
ആഗസ്റ്റിലാണോ
ആ ആഗസ്റ്റ് ആല്ലാല്ലോ ഒരു
ഉം ഏതായലും ഒരു ഏകദേശം ആയിത്തൊടങ്ങിയന് ഉം ആ ആ ഈ പ്രളയം ഉണ്ടായിനി ആഗസ്റ്റില ഇനി തോന്നുന്നുണ്ട് വെള്ള വെള്ളത്തിന്റെ ആഹ ആ അത് വെള്ള ഉം ഉം അത് എനിക്ക് തോന്നു രണ്ട് പ്രാവശ്യം ഇണ്ടായില്ലേന്യോ വെള്ളത്തിന്റെ ഇത് ഉണ്ട് തോന്നുന്നുണ്ടല്ലേ ആ അത് അത ആ രണ്ടും ആഗസ്റ്റ് പതിന അതിൽ ആ പതിനഞ്ചിന്റെ ഒക്കെ അതിയിലൊക്കെ കഴിഞ്ഞിട്ടോ അങ്ങനെയൊക്കെയാണ് തോന്നില്ല അഗസ്റ്റ് മാസത്തിന്നെയ തോന്നണ്ടീ ഏ ആ ആ് അത് നമ്മളെ മുന്നിലൊക്കെ കേറീനീ അത് നല്ലൊരു ഓർമ്മണ്ട്
മൂന്ന് വർഷം മുമ്പ
ഏ ആണ് തോന്നണ്ട് മൂന്ന് വർഷാ അതിന്റെ എങ്ങനെയാ പോയത് മോളൊക്കെ ചെറുതായി എന്നാണോ തോന്നുന്നത് ആ ഒരു പ്രാവശ്യം മൂടിയത് ട്ടോ സ്കൂളൊക്കെ ചേർത്തുന്നാണെനു മുന്നേ സ്കൂളിൽ ചേർത്തിയാരേം മുഡീക്ക്ണ് തോന്നുണ്ട്. ആണല്ലേ ആഹ അത് രണ്ടാമത്തെ വർഷായ്കാരം മാണെങ്കിൽ രണ്ടാം പ്രാവശ്യ മൂടില്ലേ അത് അതാവും ഉ ഉ അത് നമ്മള് പിന്നെ കുറച്ചൊക്കെ വെൽ തയരെ ആണെന്ന് തോന്നുണ്ട്. മറ്റേ ചെറുോം സ്കൂള ചേർുന്നതിന് മുന്നേ ഒന്ന് മൂടി ചെറുതായിട്ട്ങ്ങനെ പോയി പിന്നൊന്ന് അതായതെ പോന്ന ഉം ഞങ്ങളെ ആ എന്നിട്ട് ഞങ്ങൾ വെ ള്ളം തായിട്ടേ ഞങ്ങള് റോട്ടന്ന് അ അപ്പളൊന്നും വലിയ ഇതില്ലല്ലോ അങ്ങനെ വെള്ളം ന്താകും നമുക്ക് രസായിട്ട് നമ്മള് ഫസ്റ്റിലൊക്കെ ഇങ്ങനെ മൂടിയപ്പളേും എന്നങ്ങിട്ട് ഞങ്ങൾിവിടെ റോട്ടിൽ കല്ലി ട്ട് നല്ല തെളിഞ്ഞ വെള്ളവും എന്നിട്ട് കല്ലിട്ട് തിരുമ്പി ചെയ്തിന് പിന്നെ ഇങ്ങനെ ഒന്നുകൂടി പൊന്തി പൊന്തി വന്നപ്പളെ അപ്പളാണ് ആകെ പേടിച്ചു പിന്നെ ഞങ്ങള്ൾ സാധനങ്ങളൊക്കെ പേക്ക് ആക്കലൊ ടങ്ങി പോകാൻ വേണ്ടിട്ട്
ആഹ അതന്നെ
ആഹ അപ്പൊ പിന്നെ ഒ ആഹ കറണ്ടുംലാ ചുംല്ല മ് സാധനം ആ ആഹ വള്ള ശ് പോലെ സാധനം വാങ്ങാൻ പോകാൻ വയ്യാ അപ്പുറത്തേക്ക് വെള്ളം കടന്നു പോണം പോകാൻ വയ്യ അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിന്
ഭക്ഷണ ഒന്ന് വാണ്ടല്ല ആണും കുട്ടികളൊക്കെ അന്ന് ചെറിയ ആ ആ ഹ ഹ കുരു ആ അങ്ങനെകൊർ കൊറ പിന്നെ അതേപോലെ തന്നെ കൊറോണക്കാലോ അങ്ങനെയൊക്കെ ഒഓോ ഇ തന്നോ ഓരോന്നുംങ്ങനമുക്കും മ് ഓർമ്മി അന്ന് ഞമ്മള് ഉം അതും ആ ആഹ് ഇപ്പ ഇപ്പ ഇങ്ങനെ ഓരോന്ന്ല്ലേ
ഉം ഇപ്പ ആദ്യം തന്നെ ഇപ്പ കൊറോണ പ്രളയം സുന അയിറെ മുമ്പ് സുനാമി പിന്നെ നിങ്ങൾ പൊട്ടലെ വന്നാ എന്തൊക്കെയാണ് വന്നത്
ഇനൊന്നും ഇല്ലാതെക്കെട്ടെറിയാ മയക്കാലം ആകുമ്പോത്തിന് പേടിയാണ്
അതുമല്ല രോഗങ്ങളും
ആഹ രോഗങ്ങള് ആ ഷിഗ ല്ലാറിഞ്ഞാണ്ട് ഒന്ന ഇങ്ങനെൊക്കെ കേക്കണ്ടല്ലോ അല്ലേ അപ്പൊ ആ ഓരോന്ന് രോരോ വറൈറ്റി പേര്
രുകളും കിട്ടുംണ്ടേ അതാണ് രസം അതാണെങ്കോ ഇ മഞ്ഞപ്പീത്ത ആവട്ടെ ഇതൊക്കെ ഇപ്പോ ആദ്യം മഞ്ഞപ്പീ ഇന്നും ഇത്ര ഡേഞ്ചർ അല്ലേ ഇനി ഇപ്പഴത്തെ മഞ്ഞപ്പീത്തംമാരണം വരെ
ഉണ്ട് ആ് അന്നൊന്നും ഇത്രതില്ലേ ഇനി അപ്പൊ അങ്ങനെയല്ല ഇപ്പ എല്ലോം കഴിഞ്ഞിട്ടാണ് അറിയുന്നത് അങ്ങനെയൊക്കെ കേൾക്കണ്ടല്ലോ. കൈഞ്ഞുറി ണ്ടായില്ലേ മഞ്ഞപ്പിത്തത്തിന്റെ ഈ മഴക്കാലത്ത്
ആ ണ്ടേനി ഞങ്ങളെ വട്ന്നൊരാള് മരിച്ചും ചെയ്തീ ണങ്ങനെ
ആ ആ
ടൂർ പോയോട്തെ ഞങ്ങളട്ത്തെ തങ്ങളൊരു മോനെയ്ന്നു ഫാമില്യായിട്ട് ടൂർ പോയതേനു
അവ്ട്ന്ന്ണ്ടായതേക്കാരല്ലേ
അവ്ട്ന്ന് പനിച്ച് പിന്നെ വടെ മദർക്ക് കൊണ്ടന്ന് അവ്ട്ന്നൊക്കെ ചികിത്സിച്ചിട്ടൊന്നും മാറില്ല പിന്നെ കോളേജ്ക്ക് കൊണ്ടോണേന്റെടേല് മര്
മര്ച്ച്ണ്
ന്റെ മൂത്തതാണല്ലോ
ആ ആ അറിയാൻ കഴിഞ്
ഇല്ല അത അതാണ്ന്നറിയാൻ കൈഞ്ഞിട്ടില്ല
പ പക്ഷെ അതറിയാൻ കഴിഞ്ഞാല് രക്ഷപ്പെടും ചെയ്യും പക്ഷെ ഇത് വേഗം ണ്ട് തോന്ന് ണ്ട് ണ്ടാവാനേ ഉം
തില് ലൈക്കെ
ആ ആ ബ്ലഡ് ഡില്ള്ളതാണ് പേടി തോന്ന്ണ്ട് ഭയങ്കര ഡൈഞ്ചറാ തോന്ന്ണ്ട്
നമ്മ കുട്ട്യാൾക്ക് ഒരു പനി വരുമ്പോത്തിനെന്നെ മ്മക്ക് പേട്യാണ്ലോ
ആഹ് ഏത്യാലും മയക്കാലായി അങ്ങനെക്കൊരോരോ പേടിയാണ് അ അ ഡബിൾ നല്ലോം മയി തൊക്കെണ്ടപ്പൊ ഇക്കുറി പ്പ വല്ലാ മഴണ്ട് കാണാ
ല്ല അതാണ് പ്രാശ്യം മയിം കാണാല്ല അപ്പൊ വേ ന്നാ നമ്മളെ വെള്ളത്തില് നല്ലോം
ഉം ഉം ഞ് കൊർച്ച് കഴിഞ്ഞാ പെയ്യാവോ പറിയാൻ പറ്റൂല എങ്ങനെക്കെണ്
ഇപ്പത്തെ ത് പല ടൈപ്പുഅണ് പ്രകൃതി
പെയ്യാൻ തിര്ഞാൽ പെയ് പെയ്താലും ന്താവും
ഉം
ഈ പക്ഷെ മ്മക്ക് ഡ്രസ്സൊന്നും ഉണങ്ങാതെക്കാന്ള്ള ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ആഹ് അതൊക്കെ മറ്റേ മ്മക്ക് ഡ്രസ്സ് ഉണങ്ങാതെ അങ്ങനൊക്കെ നല്ല മയങ്ങനെ പെയ്തോണ്ട്ക്കും മ്പളേ ഉം എഹ് ന്നാള്പ്പോ ഇന്ക്കാ ഒര് ഫ്രണ്ട് വിൾച്ചീനി അപ്പം വെള്ള വെള്ളല്ലാതെ ഓല് ബുദ്ധിമുട്ടണ കഥ ങ്ങനെ വർത്താനം പർഞ്ഞപ്പളേ അപ്പൊ ഞമ്മക്കൊക്കെ അങ്ങൻത്തോൽക്കൊക്കെ മഴ വേണാണും
അതെ
വേറൊരു കാൽത്തൊക്കെ ഉം ബുദ്ധിമുട്ടില്ല നമ്മക്ക്തോന്നിനും ബുദ്ധിമുട്ടില്ല നമ്മലൊക്കെ തല്ല സുഖത്തിലാണ് അപ്പോ ഓൽതൊക്കെ കേട്ട
ആ ഈ ആഫ്രിക്ക അവ്ടെ ള്ളോൽക്കൊക്കെപ്പളും വള്ളത്തിന് ബുദ്ധിമുട്ടാണല്ലോ
ആഹ് അല്ലെ ഞമ്മള വടെത്തന്നെ ഇവിടെത്തന്നെണ്ട് വള്ളല്ലാത്തോൽ
ആഹ് തുംതുണ്ട് ആ ഏരിയേക്കൊന്നും മഴ പെയ്യ് ണുല്ല
ആഹ് അപ്പൊ ഓള് പിന്നെ പറ്യേ ഞാൻ ഇന്റെ വീട്ട്ന്ന് വെള്ളത്തിൽ നല്ലോം കുളിക്കാനൊക്കെ നല്ലോം ഓവള്ളം വാണം പ്പൊ ഞാനൊരു ബക്കറ്റ് വള്ളം കൊണ്ടെന്നെ കുളിക്കാൻ പഠിച്ചു വടെ വന്നാരേ ന്നൊക്കെ പറഞ്ഞ് അപ്പൊ അത്രക്കുംവെള്ളല്ലാത്ത ഏരിയക്കെ ക്കും അങ്ങനെ പിന്നെന്താ ഉം ഉം